കേൾക്കാമോ ഓക്കെ ആ നമ്മള് സംസാരിക്കാൻ പോകുന്നത് പത്താം ക്ലാസും പത്താം ക്ലാ സ് കാരണം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ സൊസൈറ്റിയൽ പ്രഷറിനെ പറ്റി ആ ഓക്കെ
ഓക്കെയ ആണ ഓക്കെയ ആണ്
ഓക്കെ നമ്മള ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള പഠനം ഒന്ന് ഒട്ട് ഒമ്പത് വരെയുള്ള പഠനം അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഉണ്ടുന്ന ഡ്രാസ്റ്റിക് ചേഞ്ച്ആണ് പത്താം ക്ലാസ്സിലേക്ക് കാരണം നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ പത്താം ക്ലാസ്ണ് നമ്മളുടെ ജീവിതത്തിലെ വലിയ നാഴികക്കല്ലാ ണ് നല്ലതുപോലെ പഠിക്കണം നമുക്ക് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടൻ പത്താം ക്ലാസ്സിന് നല്ല മാർക്ക് വേണം മാർക്ക്ല്ലെങ്കിൽ നമുക്ക് എവിടെ അഡ്മിഷൻ കിട്ടില്ല അപ്പൊ നമക്ക് കു ട്ടികൾ നമ്മള് നമ്മള് അതായത് നമ്മളുടെ സമൂഹം കൊടുക്കുന്ന ഒരു തരത്തിലുള്ള വലിയൊരു പ്രഷറ ഈ എല്ലാവർക്കും അത് നിങ്ങ രീതിഠ പിന്നെതി പഠിച്ചില്ലെങ്കിൽ നിക്ക് അഡ്മിഷൻ കിട്ടില്ല അങ്ങനെൊക്കെള്ള ഒരു സാഹയ ചമാണ് നമുക്ക് ഹ ചുറ്റുമുള്ളത്
ആ
അപ്പം നമ്മളെല്ലാവരും പത്താം ക്ലാസ്സ് പാസ്സ ആയതാണ് നമക്ക് എല്ലാവരും നമ്മളെല്ലാവരും ഇങ്ങനെ നേരിട്ടിട്ടുള്ള ഇങ്ങനുള്ള പ്രശ്നങ്ങ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടട്ടുള്ള ആ യാവാം അപ്പം നമ്മള് ആഹ് നമ്മള് ഇതിനെ ഒരു പോസിറ്റീവായിട്ടുള്ളരു കാര്യത്തിലൂടെ കാണണ്ടെ അതായത് എല്ലാവര്ക്കും ഒരുപോലെ പഠിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിലെ എല്ലാവരും ഈ പറയുന്നത്പോലെ പത്താം ക്ലാസ്സ് ഭയങ്കര വലുതാണ് പത്താം ക്ലാസ് പഠിച്ച് പാസായി ല്ലായെങ്കില് അഡ്മിഷൻ കിട്ടില്ല പക്ഷെ എന്നാലും എന്നാലും ജീവി കുന്ന മനുഷ്യമാർ ഇഷ്ടം പോലും നമ്മുടെ ചുറ്റത്തുണ്ടല്ലോ പത്താം ക്ലാസ് പാസ്സായവരായാലും തോറ്റവരായാലും അപ്പം ഇതും ഇതിന്റെ പഠനം അതായത് അക്കാഡമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇത് ഇത്രയും ആ പ്രഷർ കൊടുത്ത് ഏ അതായത് ഒരു ഒരു കുട്ടി എൻജോയ് ചെയ്ത് ചെയ്യേണ്ട കാര്യം ഇത്രയും പ്രഷർ കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നതിലുള്ള അഭിപ്രായം ആ എന്താണ്
യെസ് ഈ പറഞ്ഞമാതിരി പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും അപേക്ഷിച്ച് ആ ഇത് ഒരുകടുകെട്ടി സമയാണ് കാരണം രക്ഷിതാക്കളായാലും ഇപ്പം നെയ്ബേഴ്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാരും ഇതിനെപ്പറ്റി പത്താം ക്ലാസ് ആണ് ഫുള്ളേപ്ലസ് വാങ്ങിക്കണം അല്ലെങ്കി ങ്കിൽ നാണക്കേടാണ് എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആഹ് പക്ഷേ ഏ പത്താം ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയും ഒന്നും എൽ കെ ജി മുതൽ ഒമ്പത് ഒമ്പതാം ക്ലാസ് വരെ പഠിച്ച ഒരു കുട്ടിയെ അപേക്ഷി ഇത്രയും വർഷം വളരെ എൻജോയ് ചെയ്ത് വരുന്ന ആ ഒരു ആ സ്റ്റ്ഡീസോക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു വർഷം സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവർ ഡൗൺ ആയിപോകും ആമെന്റ് മെന്റലിയും ഫിസിക്കലിയും ഒക്കെ അവർ വീക്കായി പോകും നമ്മുടെ സമൂഹം ആ രീതിയിൽ കാണുന്നത് കൊണ്ടാണ് ണ്കുട്ടികളങ്ങനെ ആകുന്നത് ഇപ്പം സമൂഹ സൊസൈറ്റി ഇപ്പൊ ഭയങ്കര ജോളിയായി ഹാപ്പി ആയിട്ടാണ് അവരെട്ത്ത് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ടെൻഷൻ അടിക്കാതെ അവർക്ക് ചിൽ ചെയ്ത് പഠി ക്കാം പക്ഷെ നമ്മടെ സൊസൈറ്റി ഒരിക്കലും അങ്ങനെ ഏഹ് ഒരു എ പ്ലസ് കിട്ടിയ കുട്ടി കുട്ടിയെ പോലും ആ അടിച്ച എന്താണ് വളരെ മോശമായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോ താമസിക്കുന്നത് ഏ ഇപ്പന്തപല കുട്ടികളും ഈ ഒരു പത്താം ക്ലാസിന്റെ പഠനത്തില് സ്ട്രെസ്സായി ഭയങ്കര പ്രഷർ കേറി പല കുട്ടികളും ആത്മഹത്യ ചെയ്ത് കുറേ കേസുകൾ നമ്മൾ ന്യൂസിലും പത്രത്തിലൊക്കെ വായിക്കുന്നതാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പത്താം ക്ലാസ് എന്ന് പറയുന്നത് വളരെ ആഹ് അതിനകത്ത് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല കുട്ടികളെ ഇങ്ങനെ പേടി പ്പിച്ച് ഏ എല്ലാരും ചറ്റുമുള്ള എല്ലാ ആൾക്കാരും പത്താം ക്ലാസ് ആണ് എന്നാണൊരു പോയിന്റ് കൊടുക്കുമ്പോഴാണ് കുട്ടികൾ അത് ഭയങ്കര ടെൻഷൻ ഏറി പഠിക്കുന്നത് ആഹ് ഏഹ് പത്താം ക്ലാസ്ന്ന് പറഞ്ഞാല് നമ്മുടെ ഉപരിപഠത്തിനെ ഒന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല പത്താം ക്ലാസ് വെറും ആഹ് നമ്മളെ അത്രയും വർഷം നമ്മൾ പഠിച്ചത് ആഹ് ആ ഒരു ഒന്നു മുതൽ പത്ത് വരെ വരുന്ന ഒരു സംഖ്യയിലെ ഏറ്റവും വല്യൊരു സംഖ്യയാണ് പത്ത് ന്ന് പറയുന്നത്. അപ്പം ആ പത്ത്ആ പത്താം ക്ലാസാ ആപത്ത് പത്താം ക്ലാസില് പഠിക്കുമ്പോം സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ടെൻഷൻ വരും. അത് ഏം നോർമലാണ് പക്ഷെ ആ ഒരു ടെൻഷനില് കൂടു എന്താണ് അവർക്ക് മെന്റലി ഒരു സപ്പോർട്ട് കൊടുക്കാതെ അവർക്ക് കൂടുതലും ഭയങ്കര പ്രതേ പ്രഷർ ചെയ്ത് ആണ് അവരെ ഏ കാണുന്നത്. സ്വാഭാവികമായിട്ടും അവർ ഏ പത്താം ക്ലാസ്സ് എന്താണ് എൻജോയ് ചെയ്ത് പഠിക്കേണ്ടവർ ഏഹ് ഡൗൺ ആയി പോവും. അപ്പം പത്താം ക്ലാസ് അങ്ങനെ ഒന്നും ഏഹ്അങ്ങനൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പത്ത് പത്താം ക്ലാസ് ഒക്കെ നമുക്ക് ഏഹ് എൻജോയ് ചെയ്ത് പഠിക്കാവുന്നതേള്ളൂ. ഇതാണ് എന്റെ അഭിപ്രായം.
ഓക്കെ, ഓക്കെ അപ്പം ആ കുട്ടികളുടെ മാനസിക ആരോഗ്യം ആ മാന മസിക ശാരീരിക ആരോഗ്യത്തെ പറ്റി നമ്മള് ചർച്ച ചെയ്യുമ്പോള് എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികൾക്കും. മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നത് ഒരു പത്ത്, പതിനൊന്ന്, പന്ത്ര ന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. എസ്പെഷ്യലി അഡോളസൻസ് ഏയ്ജ് അതായത് പ്രായപൂർത്തി അയത്, അവരുടെ അവരിലെ ശരീരത്തിലുണ്ടാവുന്ന ഹോർമോണൽ ചേയ്ഞ്ചസും. കാര്യ കാരണം ഉണ്ടാവുന്ന ഒരു ഒരു സഡനായിട്ടുള്ള ചേയ്ഞ്ച് കാരണം അവരുടെ ശരീരത്തിൽ കൂടുതൽ പ്രോസസുകൾ നടക്കുന്ന ഒരു സമയത്ത് അവർക്ക് അക്കാഡമിക്സും, ഈ പറയുന്ന. ഒരു സിസ് ഫൈറ്റിൽ പ്രഷറും കാര്യങ്ങളും എല്ലാം ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മാനസികാരോഗ്യ ത്തെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വളരെ വളരെ ഇമ്പോർട്ട ആ അപ്പം ഈ മാനസിക ആരോഗ്യം അതൊരു കുട്ടിയുടെ പേസ് റ്റിൽ നിന്ന് കണ്ടാല് എങ്ങനെയാണ് നിങ്ങളതിനെ ആ ആ ആ വിലയിരുത്തുക.
താങ്കൾ പറഞ്ഞമാതിരി ഹോർമോണൽ ചെയ്ഞ്ച് നടക്കുന്നൊരു പ്രായമാണ് പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട് ക്ലാസുകൾ എന്ന് പറഞ്ഞ ആ പത്താം ക്ലാസ് എന്ന് പറയുന്നത്. ആ ഒരു കുട്ടിക്ക് പതിനഞ്ച് പതിനാറ് വയസ്സ് വരുന്നത് സമയമാണ് അപ്പം എന്തായാലും അവർക്ക് ഹോർമോണൽ ചേയിഞ്ചസുണ്ടാവും. അപ്പോ ആ ഒരു ഇവിടെ ഇപ്പം ഇപ്പം പണ്ടൊന്നും സൈക്കാർട്ടിസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. അത് അവര അറിയപ്പെടുന്നു. പക്ഷെ ഇപ്പൊ കുട്ടികളാണ് കൂടുതലും അവർക്ക് അവർക്കരികിലേക്ക് പോകുന്നത്. സ്കൂളുകളാണെങ്കിൽ പോലും. പല പല എന്താണ് പല ക്ലാസ്സുകളും പല പ്രോജക്ട്സുകളും കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾക്ക് ടെൻഷൻ അടിക്കാതിരിക്കാനും. എന്താണ് പത്താം ക്ലാസ് എന്ന് പറഞ്ഞു കൊടുക്ക പല ക്ലാസ്സുകളും അവർക്ക് കൊണ്ടിരുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ അനുസരിച്ച് അവർ അത് കേൾക്കാൻ തയാറ റാവുന്നില്ല അവരതിന് പകരം പത്താം ക്ലാസ് ആണ്. പത്താം ക്ലാസ്സിൽ എന്ത് ചെയ്യും. ഫുള്ള് എ പ്ലസ്ല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന കുറെ മെന്റാലിറ്റി ഉള്ള കുട്ടികള നമുക്ക് ചുറ്റുമുള്ളത്. ഇപ്പം പത്താം ക്ലാസ്സിലാണ്, പല കുട്ടികളും. ഈ പറഞ്ഞ മാതിരി ആത്മഹത്യയിലേക്ക് പോകുന്നതും. മെന്റലി സ്ട്രെസ്സ് ആവുന്നതും. എ ഡൗൺ ആവുന്നതും. പ്രഷറും ഒക്കെ വരുന്ന ഒരു പ്രായമാണ് മ പത്താക്ലാസ് എന്ന്പറയുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന കുറ കുറേ കുട്ടികൾ ഇപ്പൊ പത്താം ക്ലാസ്സിലാണ്. പത്താം ക്ലാസ്സിലെ റിസൾട്ട് എല്ലാം വന്ന്, നൽക്കുകയാണ്. ഇപ്പോ?. എ മുൻ വർഷത്തെ അപേക്ഷിച്ച്. മുൻ വർഷം വരെ, എല്ലാർക്കും പത്താം ക്ലാസ്സിൽ ഫുള്ളെ എ പ്ലസ് കൊടുക്കുന്നൊരു കാലമായിരുന്നു. പക്ഷെ ഈ വർഷം മുതൽ പത്താം ക്ലാസ്സില് ഫുൾ എ പ്ലസിന്റെ അളവ് എണ്ണം കുറഞ്ഞിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇനി വരു തലമുറയ്ക്ക് പത്താം ക്ലാസ് എ കേൾക്കുമ്പോ ഒരു പേ പേടി സ്വപ്നമായിട്ട് മാറും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അവരത് ഏ നേരത്തെ പറഞ്ഞാ മാതിരി അവര് എൻജോയ് ചെയ്ത്, ചിൽ ചെയ്ത്. പഠിക്കുകയാണെങ്കിൽ, അവർക്ക് അതിന്റെ ബുദ്ധിമട്ടൊന്നും, മനസ്സിലകത്തില്ല. കാരണം അതിനകത്ത് അത്ര സിലബസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല അവരതൊരു ബേസ് ആയിട്ടാണ് പത്താംക്ലാ സ് കാണുന്നത്. കാരണം ഇത്രയും വർഷം ബോർഡ് എക്സാം എന്ന് പറഞ്ഞ ടേം അവര് കേട്ടിട്ട ട്ടുല്ല. അവരതില് പങ്കെടുത്തിട്ടുമില്ല, അപ്പൊ പെട്ടെന്നൊരു ബോർഡ് എക്സാം എന്ന് പറഞ്ഞ് ഒരു സ്ട്രിക്റ്റ് ഹ് വാാലുവേഷൻ ഒക്കെ അവർ കേൾക്കുമ്പോഴും, കാണുമ്പോഴും ഒക്കെ. അവർക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ വരും കാരണം. ഇപ്പം ഈ പത്താം ക്ലാസ് കഴിഞ്ഞ സ്റ്റുഡന്റ്സോട് ചോദിക്കുമ്പോ പത്താംക്ലാസ് പാടാണെന്ന് പറയുന്ന പല കുട്ട കുട്ടികളും ഉണ്ട്.. പക്ഷെ എന്റെ അഭിപ്രായത്തില് പത്താം ക്ലാസ്സ് ഒരിക്കലും പാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനും പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പം പത്താം ക്ലാസ് പത്താം ക്ാസ് നമുക്ക് ഏ വളരെ ഏ ഇൻട്രസ്റ്റോടെ പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളണ് പത്ത് പത്താം ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമുക്കുള്ളതും അപ്പം കൊറെേ ആൾക്കാര് ഇതില് പയന്ന് ഹ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം
ഓക്കെ ആ സൈക്കാർട്ടിസ്റ്റ്ന്ന് ഒരു സംഭവം പറഞ്ഞല്ലോ സൈക്കാർട്ടിസ്റ്റും സൈക്കോ ക്കോളജിയും സൈകോളജിസ്റ്റും ഡിഫ്റെന്റ് ആണ്.. അത് പറഞ്ഞതിൽ ഒരു ആ പറഞ്ഞതുകൊണ്ട് ഞാൻ ന്ന് തിരുത്തുകയാണ് ആ സൈകോളജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൗൺ സിലിങ്ങാണ് അറ്റ് ഒ അ സൈയ്ക്കോളജിതന്നെ രണ്ടു തരത്തിലുള്ളണ് ക്ലിനിക്കലും കൗൺസിലിംങും അപ്പം ആ നമ്മുടെ സ്കൂളുകളിലെല്ലാം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കൗൺസിലി്ങ് സൈക്കോളജിസ്റ്റിനെയാണ് സൈക്കാർട്ടിസ്റ്റിനെയല്ല സൈകാർട്ടിസ്റ്റു എന്നു പറയുംബം അത് നമുക്ക് മെന്റൽ ഡിസ്വർഡേഴ്‌സ് വരുമ്പോ അതായത് ഇപ്പൊ ഫോർ എക് എക്സാമ്പിൾ ആാാ സ്കിറ്റ്സ് ഓഫ്ഫെമിയ എന്ന് പറഞ്ഞരു മെന്റൽ ഡിസോർഡർ ഉണ്ട് അതായത് അതൊരു മെന്റൽ ഡിസോർഡേഴ്സിനന് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ക സൈക്കോളജിസ്റ്റിനെ കണ്ട് അയാള് അയാളെ കണ്ട് അ അത് നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സ് ലാക്കി നമുക്ക് തെറാപ്പി വർക്ക് ആകുന്നില്ല എങ്കിലാണ് നമ്മൾ സൈക്കാർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. സൈക്ക സൈക്കോളജിസ്റ്റ് നമുക്ക് മരുന്നുകളൊന്നും തരുന്നില്ലാ ഇസ്ജസ്റ്റ്‌ കൗൺസിലിംഗ് ആണ്. സൈക്കോട്ടിസ്റ്റ്ന്ന് പറയുബ നമുക്ക് മെഡിക്കേഷൻസ് തരാറ്ണ്ട് അപ്പം നമ്മുടെ സ്കൂളുകളില് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് മാത്രം സൈക്കോളജിസ്റ്റുകള് എത്രമാത്രം ഹെൽപ് ഫുളാണ്, എത്രമാത്രം അവര് സഹായിച്ചിട്ടുണ്ട് അപ്പ നമ്മളുടെ അനാലിസിസ് എടുത്ത് നോക്കാണെങ്കില് എ എല്ലാ സ്ഥാപനങ്ങളിലും ഒരു കൗൺസിലിംഗ് സൈക്കോളജ് സൈക്കോളജിസ്റ്റിന്റെ ആവശ്യകത കൂടുതലല്ലേ. എസ്പെഷ്യലി സ്കൂളുകളാണെങ്കിൽ എസ്പെഷ്യൽ സ്കൂളുകളൾാണെങ്കില് അത് ഒന്നോ രണ്ടോ ആ അദ് അത് ഒന്നോ രണ്ടോ ഇപ്പ ത്ത് അധ്യാപകരുണ്ടെങ്കില് ഒരു പത്ത് അധ്യാപകരിൽ ഒരാള് നമുക്ക് കൗൺസിലർ അ ഒരു കൗൺസിലർ ആയി തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസിലാക്കാനും അവരെ കൂടുതൽ അറിയാനും ഒരു ഒരു ഒരുസ് സ്റ്റുഡന്റ് ടിച്ചറൂം റിലേഷൻഷിപ് പറയുന്നത് കൂടുതൽ ഹെൽത്തി ആകാനും നമുക്ക് ഒരു സൈക്കോളജിസ് റ്റ് കൂടേണ്ടാകില് ഹെൽപ് ചെയ്യാൻ പറ്റും. അതായത് ഇവർ ഇത് സൈക്കോളജി പഠിച്ച് ഇവര് എങ്ങനെയാണ് കുട്ട് കുട്ടികളെ മ് കുട്ടികളില് ഇത് എങ്ങനാണ് എല്ലാം നടക്കുന്ന ന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ആ സംഭവം ഇവർക്ക് അറിയാറ ഇവർക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ നമ്മുടെ സ്കൂളുകൾക്കെല്ലാം ഒ ഒരു കൗൺസിലർ ഒരു ഒന്നല്ല ഒന്നിൽ കൂടുതൽ കൗൺസിലേഴ്സിനേ ആവശ്യകതയുള്ള ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം പറഞ്ഞ തുപോലെ ഏ കുട്ടികളെല്ലാം മാനസികമായിട്ട് എസ്പെഷ്യലി നമ്മളെ ഫോണിന്റെ ഉപയോഗം കൂടുമ്പോഴും അവർക്ക് പുറം പുറം കളികളില്ല ഒന്നുമില്ല അവരെല്ലാം മേ ഒരു ഡിജിറ്റൽ ഒരു മീഡിയലേക്ക് ഒതുങ്ങി പോവുകയാണ്. അപ്പം അവർക്ക് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതിനാൽ അവർക്ക് മാ മാനസിക പ്രശ്നങ്ങൾ കൂടുതൽ കൂടുകൂടുന്നുണ്ടെന്നാണ് പഠനം ആ കാണിക്കുന്നത്. അപ്പതൊന്ന് പറയണം തോന്നി താങ്ക് യു സോ മച്ച്.
താങ്ക് യു താങ്ക് യു